ഹലോ എവിടെ ഇവിടെ എന്താ വർത്താനം
എന്താ യാത്രല്ല എന്നിപ്പോ ജോലിയും കൊരള കഴിഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ച് വീട്ടില ഇരിക്കാ എന്താ പരിാടി
എന്താ ഞാന ഇതേപോലെതാ വീട്ടക്ക്െത്തിയിട്ടുള്ളൂ ഇപ്പോ ഇങ്ങനെ വെറുതെ ഇരിക്കുവ അവിടെ പുളി കാര്യങ്ങളൊക്കെ അയിന്
ആ അത് പറഞ്ഞപ്പോ ഞൻ ഇവിടെ ഭയങ്കരയച്ചപ്പോ നല്ല ജലദോഷം അസുഖംൊക്കെയാണ് ഇപ്പ ഞാനിങ്ങനെ ഡോക്ടറെടുത്ത് തന്നെ പോയിു അപ്പൊ ഡോക്ടർ പറഞ്ഞഞ് നിങ്ങക്ക് ഈ വായു ശ്വിച്ചിട്ടാണ് ഈ അസുഖം ഉണ്ടാവണന്ന് പറഞ്ഞപ്പൊ അലർജി കാര്യം ഉണ്ടായിട്ടാണ് ഇപ്പോൊഈ അസുഖംന്നുള്ളത് അപ്പോഴാണ് ഈ ഡോക്ടർ ഈഈ വായ മലിന ത്തെ പറ്റി പറഞ്ഞ ഭയങ്കര ഇതിൽ പ്രയാസം ഉണ്ടാക്കുന്നന്നാണ് അപ്പോൊ ഞാൻ മനസ്സിലാക്കുന്ന വായു മലിനീകരവുംുണ്ട് അതുപോലെ തന്നെ ഈ ജല ജലമലിനീകരത്തെ പറ്റി ഡോക്ടർ ഒരുപാട് കാര്യംന്ന് പറഞ്ഞു അപ്പോൊ അതിന പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ നമുക്ക്തിനട്ട് സംസാരിക്കാായിരിച്ചു ഭയങ്കര ഇന്നത്തെ കാലത്ത് നമുക്ക് ഭയങ്കര ഭയങ്കര പ്രയാസമാണ് ജലമലിനീകരണത്തിത്തില് കാരണം ഒന്ന് ഒരുപാട് രീതിയില് ഫാക്ടറികളാണെങ്കിലും ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങള്ൾ എല്ലാവരും സ്ഥാപിക്കയാണ് അത് കാരണം ഭയങ്കര രീതിയിലുള്ള പ്രയാസം മനുഷ്യരായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുവാണ് അത് ഒരുപാട് പ്രയാസംുണ്ട് ഇപ്പൊ നമുക്കറിയാം ഈ അവര് പുറത്തു വർന്ന് ഒരുപാട് മോശമായ വ വള്ളം നമ്മളെ മറ്റുള്ള ജല നമ്മളെ നദികളിലേക്കും മറ്റുള്ള തോടുകളിലേക്കും അവരെ ഒഴക്കി വിടാം അത്ന്ന് പറഞ്ഞാ നമ്മള് നമ്മള് അവിടെ അവിടെ താമസിക്കുന്ന ഒരുപാട് മീനുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ചിലപ്പോൾ അത് ഉപയോഗ ുന്ന മനുഷ്യർക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കണ്ട് അങ്ങനെ ഒരുപാട് കാര്യ ഇത്തരം ഈ ജലമലിനീകരണം മൂലം സംഭവിക്കണ്ട എന്നുള്ള അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഇത് നമ്മ നമ്മുടെ ജീവിതെയും അതുപോലെ തന്നെ ആ പുയെ ആശ്രയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പിന്നെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളോടൊക്കെയ സഞ്ചരിക്കുന്നത് അവിടെ ഒരുപാട് ഈ ബ്രഹ്മപുത്ര ഗംഗാനദിയിലൊക്കെ കുളിക്കുന്ന അതിനൊക്കെ് ആരാധിക്കുന്ന ഒരുപാട് ആളുകൾുണ്ട് അൊ ഇത്തം ആളുകളൊക്കെ അവര് കുളിക്കുമ്പോ നമുക്കറിയ ആ പുഴകളുടെ ഒരുപാട് മലിനമായിട്ടുള്ള വസ്തുക്കൾ ഇങ്ങനെ വരുന്നതൊക്കെ അപ്പൊ ഇതൊക്കെ ആണങ്കിൽ നമുക്കൊരു സങ്കടം കാരണം നമ്മള് സംരക്ഷിക്കേണ്ടതിന് നമ്മൾ തന്നെ മോശമാക്കുന്ന രീതിയാണ് ഇത് മൂലം സംഭവിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതിനെതിരൊക്കെ ശക്തമായ രീതിയിൽ ഒരുപാട് നടപടികൾ സർക്കാരിന്റെ ഭാഗു നിന്നൊക്കെ സ്വീകരിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു വാര്ം അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങള്ൾ ഇത്തരം ഈ പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം ജലമ ജലമലിനീകരണം എന്നുള്ള വസ്തുത പ്രധാനമായി സംഭവിക്കാനുള്ള കാരണമായിട്ട് നിങ്ങളൊരു അഭിപ്രായം എന്താണ് ഇതിെ
അതെെ ജലമലിനീകരത്തിുള്ള പ്രധാനപ്പെട്ട കാരണം ഇ നമുക്കറിയാം നമ്മുടെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ് അല്ലെങ്ക ഒരു കടൽത്തീരാണ് കോഴിക്കോട് എന്നുള്ളത് അപ്പൊ അവിടെ നമ്മൾ നോക്കിയാല് എങ്ങനെയാണ് ഈ കോഴിക്കോട് കടൽത്തീരം വളരെയധികം മലിനമാണുന്നത് അവിടെ നഗരങ്ങളിലുള്ള കെട്ടിടങ്ങളിൽ നിന്നുള്ള അവരുപയോഗിക്കുന്ന മറ്റു എല്ലാ അവശിഷ്ടങ്ങളും ലാസ്റ്റ് അവസാനത്തിൽ വഴക്ക് വരുന്നത് അല്ലെങ്കിൽ വഴക്ക് വിടുന്നത് ഇതുപോലെയുള്ള നമ്മുടെ പുഴകളിലേക്ക് നദികളിലേക്ക് അല്ലെങ്കിൽ കടൽ തീരങ്ങളിലേക്കാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഈ ജല മലിനീയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് നമുക്ക് ക്ക നമ്മള് ഏത് നഗരങ്ങളില് ഏത് ഐക്കശാല എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ഏത് ചാല എടുത്ത് നോക്കിയാലും നമ്മുടെ മഴവെള്ളം പോകാനുള്ള ഏത് ചാല എടുത്ത് നോക്കിയാലും അതിലൊക്കെ ഒരു ഐക്കുകളാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പൊ കെട്ടിടങ്ങളിൽ നിന്ന് ഒഴുകുന്ന എണ്ണകള് അല്ലെങ്കിൽ അത് അവരുടെ ഭക്ഷണ ശാലകളിൽ നിന്ന ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷ്യ ഏ വേസ്റ്റുകൾ എല്ലാം ഒഴുകിയെത്തുന്നതിൽ അവസാനമായി ഒഴുകിയെത്തുന്നത് ഇതുപോലെയുള്ള നമ്മുടെ പുഴകളിലേക്കോ അല്ലെങ്കിൽ നദീതടാകങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കടൽ തീരങ്ങളിലേക്ക കാണും അപ്പൊ ഈ ജല മലിനീയത്തിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയണെന്നുള്ളതാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രളയകാലത്ത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്ത് ഇതുപോലുള്ള ഈ മലിനമായ ജ ജലങ്ങളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ വീടിന്റെ പ്രദേശങ്ങളിലേക്ക് അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ത്തുന്നതോടു കൂടെ നമ്മളില് നമ്മുടെ കുട്ടികളില് നമ്മുടെ രക്ഷിതാക്കളിൽ നമ്മുടെ മുതിർന്ന ആളുകളിലൊക്കെ പ്രധാനപ്പെട്ട മറ്റു രോഗങ്ങൾ ഉണ്ടാക്കേണ്ട എന്നുള്ളതാണ് അപ്പൊ ജലമലിനീകരണം ഇ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർക്ക് ഒരേ കാര്യങ്ങൾ വായുുമലിനീകരണത്തിെ കുറിച്ചും അതുപോലെ തന്നെ ജല മലിനീകരണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞന്ന് പറഞ്ഞു അപ്പ വായുമലിനീകരണം ഉണ്ടാാവുക എന്നുള്ളത് നമുക്ക കൂടുതൽ വാഹനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇറങ്ങി അതില അതിലുള്ള പുക മറ്റു വസ്തുക്കള് എല്ലാം ഈ നമ്മുടെ വായുവിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ എന്ത് നമ്മുടെ വായുമലിനീകരണം മുുകേന നമുക്ക് കൂടുതൽ രോഗങ്ങൾ ഉണ്ടാാവുന്നതും നമ്മുടെ നല്ലൊരു പ്രകൃതി നിന്ന് അല്ലെങ്കിൽ നല്ലൊരു വായുനെ നമ്മൾ നമ്മളെ തന്നെയാണ് നശിപ്പിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അവർ തെറ്റായി കണക്കുന്നില്ല അവർ ചെയ്യുന്നതാണ് ശരി എന്നുള്ളതാണ് അവർ കണക്കാക്കുന്നത്ും അപ്പം നമ്മൾ ഇതിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ വായുുമലിനീകരണം അല്ലെങ്കിൽ ഈ ജലമലിനീകരണം തടയൻ നമ്മുടെ എന്താണ് പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ എന്താണ് ചെയ്യേണ്ടത്
അതെ നമ്മളിപ്പോ ജലമലിനീകര ക റിച്ചു പറയുകയാണെങ്കിൽ ഇതിന് ഞാൻ പ്രധാനമായിട്ട് കാണുന്നൊരു മാർഗം എന്നുള്ളത് ഈ ഇത്തരം ഈ സ്ഥാപനങ്ങളിൽ ഇപ്പോ ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ ഒരുപാട് ക ഫാക്ടറികൾ ഇങ്ങനെ ഈ വളർന്ന വരുന്നുണ്ട് അപ്പോൊ ഇത്തരം ഫാക്ടറികളിൽ കൃത്യമായി രീതിൽ പോലീസിന്റെ അധികൃതരുടെ ഒരു ഇടപെടൽ വേണം അത അവര് സർട്ടിഫിക്കറ്റ് കാര്യം കൊടുത്തിട്ട് അവരി നിന്ന് പുറത്തു വിടുന്ന വെള്ളത്തിന്റെറെ എത്രത്തോളം മാ അതില് വേസ്റ്റ് അടങ്ങിയിട്ട് ണ്ട് നിങ്ങള് കൃത്യമായിട്ട് നിരീക്ഷി ക്കാന്ള്ള സംവിധാനൊക്കെ വരണം എന്നുള്ള പിന്നെ നമ്മള് ഇപ ഇപ്പൊച്ചാല് ഇപ്പൊ ഇങ്ങനെ ഈ വേസ്റ്റ് ഇടുന്ന അല്ലെങ്കിൽ മലിനജലം ഒയിക്കുന്ന ആളുകളെ കണ്ടാല് അതിന് കൃത്യമായ രീതിയിൽ എന്തേലും നിയമ നടപടികൾ വരണം അതാ ഇത്തരം ഇത്തരു കാലം ഇത്ര കാലം ജയിലിൽ അടക്കുക അല്ലെങ്കി ഇത്തരം രീതിൽ ഫൈൻ അടക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവരിയാണെങ്കിൽ ഒരു പരിധിവരെ ആളുകൾ ഇത്തരം രീതിയില് മലിനജലം ഒയിക്കുന്നതിന് തൊട്ട് ഭയങ്കര ഇതിൽ മാറി നിൽക്കുന്ന പേടിച്ചു കൊണ്ടെങ്കി മാറി നിൽക്കും പിന്നെ വേറൊരു കാര്യം വെച്ചാല് പിന്നെപ്പോ നമ്മള് കണ്ട് ഇങ്ങനെ ആരെങ്കിലും ഒറ്റിക്കൊടുക്കുന്ന അപ്പ നമുക്കറിയാം പോലീസ് തന്നെ പലപ്പോ ഇനാമ് പോലുള്ള ഒരുപാട് പരിപാടികള് പറ്റ പ അങ്ങനത്തെ പദ്ധതികള് ഇത്തരം മലിനജലം ഒയിക്കുന്ന ആളുകളെ കാണിച്ചു തരുന്നവർക്ക് ഇത്രരു പൈസ തരാം അങ്ങനത്തെ രീതിയില് ഒരുപാട് പരിപാടികൾ കൊണ്ടുവരുമ്പോ ഒരുപാട് നല്ലതാണെന്റെ അഭിപ്രായം പിന്നെപ്പോ വെച്ചാല് ഞാൻ പറയുന്നത് ഇതിന് ഏറ്റവും നല്ല കാര്യം വച്ചാല് നമുക്കറിയാം നമ്മളൊരുപാട് മലിനജനം സംഭവിക്കും ഈ ഒരു പ്രളയക്കെ സംഭവിക്കുമ്പോ നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള വേസ് കള് മലിനജലം ഒയിക്കിട്ട് നമ്മളെ വീടുകളിലേക്ക് നമ്മള് കിടക്കുന്ന കിടപ്പറയിലേക്ക് അടക്കം വെള്ളം എത്തിച്ചേരുകയാണ് അത് പിന്നീട് കാലാകാലം നിലനിൽക്കുന്ന ശാശ്വതമാട്ട് ഒരുപാട് രോഗങ്ങൾക്കൊക്കെ വലിയ രീതിയില് കാര ണം കൂടി ആവാണ് അപ്പൊ ഇത്തരം മഴവെള്ള സംഭരണങ്ങളൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കണം ഒരുപാട് കുളങ്ങൾ ഉണ്ടാക്കണം അല്ല എങ്കില് ഒരുപാട് തരത്തില- പ്രയാസങ്ങൾ ഉണ്ടാവുന്നില്ല ഇതില് പ്രധാന- പറയാനുള്ളത് ഇത്തരം സർക്കാർ കർശനമായിട്ട് പരിസ്ഥിതികര നിയമങ്ങൾ നടപ്പിലാക്കണം എന്നേ പറയാനുള്ളത് കാരണം നമ്മുടെ വരും തലമുറയായിട്ട നമ്മുടെ ഭാവി തലമുറയ്ക്ക് നമ്മളിപ്പോ കൃത്യമായി സംര- നിർത്തയാണെങ്കിൽ അവരെ ഒരു നിലക്ക് അവർക്ക് നമ്മടെ അവരുടെ ജീവിതം സന്തോഷകരമാകുന്ന രീതിയിലേക്ക് നമുക്ക് എന്താവാ ഇത്തരം സംഭരണങ്ങളെ നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് പറയാനുള്ളത് അപ്പോ നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കില് ഇപ്പോ നമ്മുക്ക ഒരുപാട് തരത്തിൽ വായുമലിനീകരണം സംഭവിക്കണ്ട് അപ്പൊ പ്രധാനമായിട്ട ട്ടും എന്തിൽ നിന്നൊക്കെയാണ് ഇത്തരം വായുമലിനീകരണങ്ങൾ സംഭവിക്കാനുള്ള കാരണം എന്നുള്ളത്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ്
വായുമലിനീകരണം. ഇപ്പൊ ഞാനെ ഇപ്പ നമ്മള കേരളത്തിലില്ലിയ ഞാനിപ്പോ പുറത്താണ് ആസാമിലാണണുള്ളത് ഞാനിവിടെ ഒരു കലാലയത്തിൽ അദ്ധ്യാപകനായിട്ട് ജോലി ചെയാണ് അപ്പൊ കുറച്ചു ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ കോളേജിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യദർശിയായ അദ്ധ്യാപകൻ നമ്മുടെ കുട്ടികളുടെ അസംബ്ലിയിലെ കുറേ കാര്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ നമ്മുടെ അന്തരീക്ഷത്തെ നമ്മുടെ ചുറ്റുപാടിനെ നമ്മൾ തന്നെ സംരക്ഷിക്കണം നമ്മൾ തന്നെ അതിനെ വൃത്തിയാക്കണം എന്നുള്ളതൊക്കെയ അപ്പൊ ഒരു ദിവസം ഈ കുട്ടികൾ നമ്മളെ കുട്ടികളുടെ ഇടയിൽ നമ്മള് നമ്മുടെ കലാലയത്തിന്റെ മൈതാനം ഒന്ന് വൃത്തിയാക്കിയിട്ട് എല്ലാവിധ അവശിഷ്ടങ്ങളും ഒരു സ്ഥലത്ത് കൊണ്ടേട്ടും അവസാനമായിട്ട് പിറ്റേ ദിവസം ഒരു മാഡം അല്ലെങ്കിൽ അധ്യാപക വന്നിട്ട് അതിന് തീയിടുകയും ചെയ്തു അപ്പൊ അതിൽ കൂടുതൽ പ പ്ലാസ്റ്റിക് വസ്തുക്കളാണ് ഉണ്ടായിരുന്നത് അതിലൂടെ ഉണ്ടായിരുന്ന ഒരു ദുർഗന്ധം അല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ കഴിയാത്ത രീതി- രീതിയിലുള്ള മറ്റു മണം അതൊക്കെ നമുക്കറിയാം എല്ലായിടത്തും നിലവിലെ ൽ അത് കണ്ടൊണ്ടിരിക്കയാണ് പ്ലാസ്റ്റിക് കത്തിക്ക അതിന്റെ മണം അത് നമുക്ക് നമ്മുടെ ശ്വാസ ശ്വാസത്തെ തന്നെ തടസമാക്കുന്ന രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തുന്നു അപ്പൊ ഞാൻ പ്രധാനമായും കാണുന്ന ഒരു കാരണം ഈ വായുമലിനീകരത്തി പ്രധാനമായും കാണുന്ന ഒരു കാരണം എന്നുള്ളത് നമ്മുടെ പൊതു ഇടങ്ങളിൽ ഇട്ടിട്ട് നമ്മുടെ അവശിഷ്ടങ്ങൾ കത്തിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായും പ്ലാസ്റ്റിക് പോലോ നമുക്ക് ശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വസ്തുക്കൾ അതില അടങ്ങുന്നു അതിന്റെ വായു നമ്മൾ ശ്വസിക്കുന്നു എന്നത് വായു മലീകരന്റെ പ്രധാനഘട്ട കാരണം മറ്റൊരു കാരണമായി പറയുന്നത് ഇപ്പ നമ്മുടെ കാലം നമ്മുടെ ഈ നാടുകളിൽ നമ്മുടെ സാധാ ഇലക്ട്രിക്കൽ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് നമ്മുടെ ജനങ്ങളെ യുവാക്കളെ പൊതുവെ പൊതുവെ ഉപയോഗിക്കുന്നത് കൂടുതൽ പുകപുറ പടുന്ന അല്ലെങ്കിൽ നമ്മളെ പെട്രോള് അല്ലാന്നുണ്ടെങ്കിൽ ഡീസല് പോലത്തെ ഉപയോഗിക്കുന്ന വണ്ടികളാണ് അപ്പൊ അത് മുഖേന ഉണ്ടാകുന്നത വളര അധികം പുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നഗരങ്ങളെ പൊടിപടലങ്ങളെ ഇതൊക്കെയാണ് ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട വായു മലിനീകരത്തിന്റെ കാരണം വായു മലിനീകര മുഖേന കുട്ടികൾക്ക് അർബുദം ശ്വാസതടസ്സം അതുപോലെ ക്യാൻസർ പോലത്തെ മാറാവേ രോഗികളൊക്കെ ഉണ്ടുന്ന രോഗങ്ങളൊക്കെ ഉണ്ടകുന്നതെ അപ്പൊ ഞാന് നേരത്തെ ചോദിച്ച പോലെ തന്നെ നമ്മുടെ സർക്കാരിന്റെ ഭാഗതുനിന്ന് ഇതിനെ എന്തെങ്കിലും ഒരു മുൻകരുതലുകൾ അല്ലെങ്കിൽ ഇതിനുള്ള ഒരു തടസങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങള് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്തേങ്കും പറയാനുണ്ടോ സർക്കാരി ഒരു അിപ്രായം കൊടുക്കാൻ സർക്കാരു അഭിപ്രായ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് പറയുക ഇത് അറയാൻ വേണ്ടീട്ട്
അതെ അത് ഞാൻ നമ്മക്കിത് ശരിക്കിനൊരു മൊത്തത്തില് ഒരു ലും ഇത് വ്യക്തിപരമായിട്ട് അ അഭിപ്രായം പറയാൻ ഒരിക്കലും പറ്റാത്ത ഒരു സാധനം. കാരണം ഇതൊരുപാട് വലിയ വലിയ കമ്പനികൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല മറിച്ച് ഒരു വലിയ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇതിനെ കുറിച്ച് ഇതിനെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ട് എവിടന്നെക്ക്യാണ് പൊതുവായിട്ട് ഇത്തരം മലിനമായിട്ടുള്ള വെള്ളങ്ങള് അല്ലെങ്കി ഈ പൊകകൾ വര്ന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാന് ഒരു ഒരു ഒന്ന് രണ്ട് മാസം ഇതിനെക്കുറി പൂർണ്ണമായി പഠിക്കണം പ്രധാനമായിട്ട് വരുന്ന സ് സ്രോതസ്സുകൾ ഏതെക്കെയാണ് കാരണം പൂർണ്ണമായി പഠിക്ക എന്നിട്ട് ആ സ്രോതസ്സുകളെ അതിനെ കൃത്യമായി തടയിടാന് അല്ലെങ്കി അവടെ കൃത്യമായ രീതി നിയന്ത്രണം കൊണ്ടുവരാള്ള ഒരു രീതിയിലൊക്കെ ആവിഷ്കരിക്കാണെങ്കി ഞാൻ മനസ്സിലാക്കുന്നത അതാണ് ഇതിന്റെ ഒരു കൃത്യമായ വഴി എന്ന്ള്ളതാ അല്ലാതെ നേരെ പോയിട്ട് ഇത്തരം കമ്പനികളോട് പറയാ നിങ്ങൾ ഇങ്ങനെ കമ്പനികൾ പ്രവർത്തിക്കരുത് എന്ന് പറയല്ലേ ചെയ്യേണ്ടത് മറിച്ച് ഇങ്ങനെ പൊറത്ത് വിടുന്ന വായു വായു മലിനീകര വായുകളെല്ലെങ്കിൽ ഇത്തരം മലിനജലങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് അതിനെ നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റും എന്ന്ള്ളൊരു അങ്ങൻത്തെ രീതിയിലൊക്കെ ആലോചിക്കാണെങ്കില് ഞാൻ മനസ്സിലാക്കുന്ന അത് നിരക്ക് അമ്മക്ക് ഇത്തരം വായു മലിനീകരത്തെ തൊട്ടൊക്കെ തടയാന്ള്ളൊരു വലിയൊരു നമുക്കൊരു മുന്നേറ്റമായി കാണാൻ പറ്റുന്നതതാ ഇനിപ്പോ പറയുമ്പോ ഈ വായു മലിനീ ജലമലിനീകരണം കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രയാസം ന്ന്ള്ളത് ഇപ്പൊ നമുക്കറിയാം ഇത് മനുഷ്യരെ മാത്രല്ല ബുദ്ധിമുട്ടാകുന്നത് മറിച്ച് ഇത്തരം ജലങ്ങളിൽ താമസിക്ക് ക്കുന്ന ഒരുപാട് തരത്തിലുള്ള ജീ ജീവികളുണ്ട് നമുക്കൊരു മീന്കളുണ്ട് ഒരുപാട് മറ്റുള്ള ഒരുപാട് മൃഗങ്ങളുണ്ട് ണ്ട് ഈ മൃഗങ്ങളെ ളറ ജലജീവികള് ഇത്തരം ജലജീവികളുടെ ജീവിതത്തെ തന്നെ ദുസ്സഹമ ന്ന ഒരു അവസ്ഥയാണ് ഇത്തരം മലിനജലങ്ങൾ മൂലം ണ്ടാ ഉണ്ടാകുന്നത് ഇപ്പ നമുക്ക് ഒരുപാട് മീനുകൾ ചത്തു പോകുന്ന ഒരുപാട് കാരണങ്ങള നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഒരുപാട് മീനുകൾ ചത്തു പോകുന്ന വലിയ വലിയ വില കൊടുത്ത് വാങ്ങിയ മീനുകളടക്കം ചത്തു പോകുന്ന ഒരുപാട് അവസ്ഥകൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റു ന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കിയത് ഇത്തരം ജനങ്ങളിൽ വരുന്ന മലിനമായിട്ടുള്ള വെള്ളങ്ങളാണ് മലിനമായിട്ടുള്ള ഒരുപാട് അവസ്ഥയാണ് അപ്പൊ കൃത്യമായി രീതിയിൽ ഇതിനെ മനസ്സിലാക്കാനുള്ള ഒരു കമ്മിറ്റി രൂപി പീകരിച്ചിട്ട് ഇതിനെ പറ്റി പഠിച്ചിട്ട് ഈ കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങള് അത് ശുപാർശ ചെയ്യാൻ ഒരു കമ്മിറ്റി വേണം എന്നിട്ട് സർക്കാർന് മുമ്പിൽ വെച്ച് കൊടുക്കുക അത് ബജറ്റ് പോലുള്ള കാര്യങ്ങൾ കൃത്യമായ ഒരു പണം ഇതിന് വേണ്ടി ചെലവഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന അതാണ് ഇതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിട്ടുള്ളത് എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടോ
അതെയതെ നിങ്ങള് ഈ ജലം മലിനമാക്കുന്നത് അല്ലെങ്കിൽ ഈ ജലത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളെ പറ്റി പറഞ്ഞപ്പോഴാണ് ന്റെ നാടിന് തൊട്ടടുത്ത് പുഴകളും കുളങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ അവർക്ക് അവിടെയൊക്കെ പെട്ടെന്ന് ഒരു ദിവസം ഒരു ഫാക്ടറിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൽ നിന്ന് ഒരു ഒരു മലിന വണ്ടി മലിന നമ്മള് എല്ലാവിധ അവശിഷ്ടങ്ങൾ അടങ്ങിയ ഒരു വണ്ടി വന്ന് അതിലേക്ക് തടയ തട്ടുകയും എന്നാൽ ജനങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ അതിന് കൃത്യമായി പിടികൂടുകയും ചെയ്തു അങ്ങനെ അവരുണ്ട് അവര് ഉപേക്ഷിച്ചിട്ടാ അവിടുത്തെ അവശിഷ്ടങ്ങളെല്ലാം തിരിച്ച് വണ്ടിയിലേക്ക് കയറ്റി പറഞ്ഞയച്ച് ഞങ്ങൾ നാട് വളരെയധികം മാതൃകയായിട്ടുണ്ട് അത് ന്യൂസ് പത്രങ്ങൾ മാധൃമങ്ങളൊക്കെ വന്നതേനു അപ്പൊ അതുപോലെ ഓരോ നാട്ടിൽ നിങ്ങള് പറഞ്ഞ പോലെ തന്നെ ഇതിന് ഓരോ കൃത്യമായ കൂട്ടായ്മകൾ സൃഷ്ടിച്ച് ഇതുപോലെയുള്ള അവശിഷ്ടങ്ങൾ അതുപോലെ ജല മലിനീകരണം വായു മലിനീകരണത്തിന് കാരണമാകുന്ന എല്ലാവിധ അവശിഷ്ടങ്ങളും ഉപേക്ഷിക്കുന്നവരെയും കൃത്യമായി പിടികൂടി അവരെ നമ്മുടെ നമ്മ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലത്തെ വളരെയധികം കഠിനമായ ശിക്ഷാർഹത്തിന് ഇരയാക്കുമ്പോഴാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് തടയാൻ കഴിയുള്ളൂ നമ്മുടെ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത് നമ്മള് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നമുക്കിപ്പോ സമയപരിധി ഉണ്ട് നമുക്കിത് മറ്റൊരു സമയത്ത് കൂടുതൽ ചർച്ച ചെയ്യാല്ലെ
അതെ നമുക്കന്ന് അവസാനിപ്പിക്കാം നമുക്ക് പിന്നെ സംസാരിക്കാം ഈവിഷയത്തിന്ന് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ന്ന ശരി